ഹലോ
ആ ആ ണ്ട് കേക്ക്ണ്ട്
ചായുടിയൊക്കെ കയ്ഞ്ഞോ
ചായ കുടിച്ചിട്ടില്ല
ഉം
പാലില്ല അപ്പൊ പിന്നെ കുടിക്കാൻ മൂടില്ല മധ് രടാതെ കുടിക്കണല്ലേ പാലും കൂടില്ലെ
ക്ക് പാലിന്റെ ചൊയെന്നെഷ്ടല്ല അർ
ഏ
ഞാനേ എന്താ പാല്ണ്ടെങ്കി മധുരടാതെ അപ്പൊമ്മക്ക് മധുരടാതെ നല്ലതങ്ങനെ ല്ലെ കുടിക്കാന് അപ്പാ പാലിന്റെ ചൊയണ്ടെങ്കി അങ്ങനെ കുടിച്ചും ല്ലെ ട്ടനാണെങ്കി പിന്നെ കുടിക്കൂല്ല മ്മ ന്നോട് പാ ചായണ്ടാക്കണോയ്ച്ചപ്പോ പിന്നെ ഇൻക്ക് വാണ്ട ഇങ്ങള് കാച്ചി കുടിച്ചോളി പറയും ഉം എന്തൊക്കെങ്ങട്ട് വർത്താനം
നല്ല വർത്താനം ഒരുപാട് ഡ്രസ്സ് മടക്കിയെക്കാന്
ന്തോഷത്തിലാണ് ലെ
സത്യാണ് ഇതുവരെ അറിയായിറ്റേനു അറിഞ്ഞപ്പഞ്ഞിപ്പയ് ഞ്ഞി പ്പോ ഇതാണ് ഞ്ഞിപ്പോ എന്താറിയോ ഇത് വെരെ അറിയായിട്ടില്ല ടെൻഷനേര്ന്നു അറി പ്പഞ്ഞി സമയം പോകാത്ത ടെൻഷനേക്കാരം
ഇനി വെള്ളിയാഴ്ച്ചായിക്കിട്ടൂലൻക്ക്
പ്പ രണ്ടീസൊള്ളു വറ
ആ ഉം അടെപ്പളാ ടൈമ് ക്കർഞ്ഞോ
രാത്രി അത് വൈന്നേരം ഒരു എട്ട് മണിയൊക്കാകുമ്പോ എയർപോർട്ടിലെറങ്ങും എയർപോർന്ന് എയർപോർട്ടിലെറ ഒരു ആ വീട്ട്ക്കെത്തുമ്പോത്തിന് പത്ത് പത്തരൊക്കാവല്ണ്ട് സാധാരണെ
ആ അപ്പൊ അന്നത്തെ ദിവസം പൂർണ്ണായിട്ട് കൂട്ടാൻ പറ്റ്
പറ്റ ആ വെള്ളിയാഴ്ച്ചൊന്നും കൂട്ടാതെന്നെ പറ്റൂല എന്താച്ച ഞങ്ങളും അപ് അയ്ലെന്നെ പോര്ല് ഞാ കാക്കു വെരുമ്പഴും തന്നെ എന്നും ആ ടൈമ് ട്ടുള്ളത്
ആ രാത്രി കെടക്കാൻ കണ്ടണ്ടെത്തും ഉം ഉം ആ ഏതാ ഫ്ലൈറ്റ് കത്തറെർവെയ്സോ
ഉം എയർ ഇന്ത്യ അതിനെന്നെ അറുപതിനായിരായി പിന്നെത്രെ അയ്ന് നാപ്പത്തൊമ്പതിനായിരാത്രേ ടിക്കറ്റ് റേറ്റ് ആ എന്താപ്പോ കത്തറെർവേയ്സൊക്കെ ട്ത്താ പ്പഞ്ഞി ഞമ്മളെ ആധാരം കൊണ്ടേക്കണ്ടി വെരും മിക്കവാറും
ആഹ്‌ ഉം അതന്നെ ഇങ്ങട്ട നീ പോവാന എന്താവന്നാവാ
പോവാ തന്നെ കരം അതന്നെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് വരും
ആഹ്
ഇപ്പ അവിടെ അവരെ സ്കൂള് പൂട്ടിയ സമയല്ലേ അപ്പൊ എന്തായാലാലും പിന്നെ അത് എന്തായാലും എല്ലാരും നാട്ടിക്ക് പോരക്കറ അപ്പൊ എന്തായാലും ഈ സമയത്ത്
ഉം ഉം
പിന്നെ പിന്നെ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോത്തന് കുറേയനുണ്ടാരുന്നു അപ്പത്തിന് ആകെ പിന്നെ ഒന്ന ഒന്നര മാസം രണ്ടു മാസം തികച്ചുണ്ടാവൂല അയിന് വ അയി കൂടിപ്പ അത്രയും പോയി കഴിഞ്ഞ പിന്നെ എന്തിനാ പോയിരുന്നു
ഉം ഞങ്ങൾ തന്നെ അങ്ങനെ പോയി ടിക്കറ്റ് ഇനിയിപ്പം റേറ്റ് ആണെങ്കിലും എടുക്കുക എന്ന് വിചാരിച്ച് നോക്കാ പക്ഷെ റേറ്റ് ടിക്കറ്റേ കിട്ടാണ്ടായില്ല അന്നാ ആ യുദ്ധത്തി ത്തിന്റെ അത് കുറച്ച് കൂടുതലേന്നല്ലോ അതില് അങ്ങോട്ട് പതിന പത്ത് ദിവസം ലീവ് അവിടെ കഴിഞ്ഞിട്ടാ പോന്നത് ഇവിടെ കറക്റ്റ് രണ്ടു മാസം തികഞ്ഞ് കിട്ടിയില്ല എല്ലാം നമുക്ക് ഭയങ്കര സങ്കട ആണെ
എണ്ണി എണ്ണി അല്ലാത്ത പറയാ അല്ലാത്തൊരു ജീവിതണതറിയ എന്ന പഠച്ചന്റെ ഇതിനൊക്കെര അവസാനം എന്നാവോ
പോയന്നും കൂടിയും കരഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ എങ്ങനെങ്കിലും ഒരു പെരയും കൂടിയും ചെറിയ മൂന്ന് സെന്റിലാണെങ്കിലും വേണ്ടില എവിടേലും ഒരു പെരയും കൂടി ഉണ്ടായി നമുക്ക് നിർത്തേന ഈ പരിപാടി ഇനീ പോണ്ട അറിഞ്ഞു അടി ഞങ്ങൾ ആ സ്ഥലം കൊടുത്തുവയി
ത്തോ യ്യോ അപ്പെ
അത് എന്താ എനിക്കൊന്നാമത ആ ഭാഗത്തക്ക് തീരെ കൺഫോർട്ടയിരുന്നു അത് അന്ന അങ്ങനെയ എടുത്തുന്നു അല്ലാതെ അപ്പൊ പിന്നെ ഞക്ക് കുറച്ച് ലാഭത്തിരി കിട്ടിയപ്പോൾ ഞങ്ങൾ അത് കൊടുത്തു ഇനി ഏതാലും നമ്മള് വീട് വെക്കാന പിട്ടില്ലല്ലോ അപ്പൊ സ്ഥല പൈസ കൊടുത്തണ്ട് ബാങ്കിലോടെ ഇടും ചെയ
ആഹ്ക്ക് ബാങ്കിലിട്ട്നക്ക്ല്ല ഗോൾഡ് വാങ്ങിട്ടടൻില്ലേ ഗോൾഡിന് പിന്നേ പിന്നെയും റേറ്റ് കൂടിങ്ങോണ്ട്ടുക്ക
എന്താ ൻ കൊറേ പറഞ്ഞു അപ്പൊ അത് ചെലപ്പോ കുത്തനെ കുറഞ്ഞാലും മതിയില്ല പറഞ്ഞ് ഇപ്പൊ സ്വർണ ഗോൾഡ് ് വാങ്ങിയിട്ടാല് അതിന് എന്താ പണിക്കൂലി മണിക്കുറവ് കുറെ പൈസ അങ്ങനെയും
മതിയേ
ഉം
ഏറ്റവും ഏറ്റവും നല്ലത് പത ന
ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയക്കെ ചെയ്തു അത് അതിനോട്
അപ്പൊ പകും അന്നാമത എന്താറ ഞങ്ങള് സ്ഥലം ഭയങ്കര ഇതിൽക്കൂറി വന്നിട്ട് നോക്കിക്കണ് അത് എടുത്ത് ഇന്ന് ശരിയാവാണെങ്കിൽ അപ്പൊ ചിലപ്പോ ഇന്ന് ഗോൾഡൊക്കെ വാങ്ങീട്ട് ചിലപ്പോ നാളെ ശരിയാ ഞങ്ങക്ക് അത് അങ്ങോട്ട്ന്നെ കൊടുക്ക
അയിന്റെ വില ഇട്ടൂല അതാണ് ആഹ്
അതാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും ഞങ്ങൾ സ്ഥലം നോക്കിയോണ്ട് ഇങ്ങനെ നിക്കുകയാണ് നല്ല സ്ഥലം കിട്ടിയാല് നമ്മള് അത് അയ്യോ അതാണ്ല്ല ഞാൻ പറയി അവിടെ പണ്ടർ നാട്ടില് നോക്കണ്ട അവിടെ ആണ് നമക്ക് വേറെ എങ്ങട്ടേിലും കുറ അങ്ങോട്ടുംങ്ങോട്ടക്കെ പോവാറ ഞാന് അങ്ങാടല്ലേ അവിടെ ഉം
എങ്ങന ചേച്ചി നമ്മള് കൊടുക്കാ നിക്കുമ്പോ ഒരു സാധനത്തിനും വില ഉണ്ടാവില്ലേ നമ്മള് വാങ്ങാൻ നിക്കുമ്പോ ഒക്കെ വേലേക്കാറ് സെന്റ് എടുത്തത് തൊണ്ണൂറ്റി നാലോ ഒക്കെ സെന്റിനായിട്ട് എടുത്തത് തൊണ്ണൂറ്റ അഞ്ചേനു സെന്റിന് ഒരു എടുത്തപ്പോ പിന്നെ ബാക്കില് രണ്ട് സെന്റ് എടുത്തപ്പോ അതേപോലെ ആ വെലക്കെന്നാണ് അയാള് ഒന്നായിറ്റ് എടുത്തുക്കണെ പക്ഷെ ഞമ്മള് നമ്മളെ ആവശ്യായി പോയില്ലേ അപ്പൊ ഒന്നര ലക്ഷത്തിനാണ് ഒരു സെന്റ്
ഹാവൂ എന്താല്ലേ
ഒരിത്തിരി സ്ഥലണ്ട് മൂന്ന് ലക്ഷം ഉറുപ്യാത് രണ്ട് സെന്റ് സ്ഥലാ അത്
ആവൂ എന്താണ് പിന്നെ അതാണ് ഇവൊക്കെ നമ്മള് വാങ്ങുമ്പോ നല്ല റേറ്റും കൊറക്കുമ്പോ ഉം
അപ്പൊ അയിനനുസരിച്ചിട്ട് ഉം ഇതാകും നോക്കോണ്ടു അന്റെ സ്വർണ്ണം എടുത്തുക്കണോടി
പിന്നെ സ്വർണ്ണൊക്കെ പോയടി അതെന്നെയാ ഞാൻ പറഞ്ഞതെ ജീവിതോം പോയി സ്വർണ്ണോം പോയി ഒന്നും ഇല്ലപ്പ് പ്പോ പറയ് ഞാന് ജീവിതം അങ്ങനെ ഒരു സൈസ് ജീവിതാണ്.
ഇന്നാലു എടി നെല്ലിന് സമാധാനം ഒന്നൂല്ലാല്ലോ എത്ര ആൾക്കാര്ക്ക് അതും ഇല്ലാത്ത ആൾക്കാര് ഇണ്ടാവും.
അത് പറയും ഇന്നോട് എന്താ രോഗവും കാര്യങ്ങൾ ഒന്നും എന്നാലും ഞാൻ പറയും വെള്ളം കുടിക്കാൻ തൊയ്രല്ലാതെ കൊറെ യോഗം ഇല്ലാതെയും ഇതില് എറെ നല്ലത് ആയുസ്സ് ഇല്ലാതെക്കാണ് മരിക്കാണ്ന്നൊക്കെ പറയും ഞാന്
ക്കെ വെര് ശരി ശരിയാവോടി ഇപ്പ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിന്നു.
ഉം അനക്കറിയില്ലേ കൊറെ ഗതികെട്ടിന് ഇപ്പ അയിന് അങ്ങനെ അമ്മായിമ്മാന്റെത് കൊറെയൊക്കെ നമ്മക്ക് ശരി ആയിക്കണ് ഉം. അത് വേറെള്ള കുട്ട്യാളും മക്കളും കൊറേ ആവുമ്പോ കൂട്ട് കൂട്ടുകുടുംബത്തില് കയ്യാറിയുമ്പം ആഹ് അതന്നെ.
പിന്നെ ഞങ്ങളത് പറഞ്ഞാ ഞങ്ങള് അങ്ങട്ട് മൈൻഡ് ചെയ്യൂലേ.
ആം ഇതങ്ങനല്ലേ ഞാൻ ഇപ്പം ഇനി മൈൻ ൻഡ് ചെയ്യാതെ നിന്നാലും എല്ലാരും വന്നോല് ഒരുപോലെ ആയി ക്കോളണന്നില്ലേ ആം.
എന്തേലും പറയാ എളേച്ചിയെ ഉള്ളൂ അപ്പൊ തന്നെ ഞങ്ങള് പറയും. ചിഞ്ചോ പിന്നെ കുട്ട്യാള് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാ ഒന്നാവും ഞമ്മള് എന്തേലും പറഞ്ഞാ അത് വാക്ക് വേറെയായിക്കാറ ട്ടോ പറയും ഇന്നേ വരെ ങ്ങള് ഓള് പിന്നെ എന്തേലും പറയ്ന്നല്ലാതെ ഞാനും കുഞ്ഞോളും ഇന്നേ വരെ ഇത്ര കൊല്ലായി ഞങ്ങള് ഒരുമിച്ച് ച്ച് ഒരു വാക്ക് കൊണ്ട് പോലും ഞങ്ങള് ഞങ്ങള് ഇങ്ങനെ രണ്ടാളും നടക്കുന്നല്ലാതെ ഒരു വി .
അത് ഭയങ്കര കഥയാണ് ഇപ്പൊ പോയി എടി ഓനെ ഇട്ട് പോയി ഓള്.
അതെ പോകും ചെയ്തോ.
ഉം ചെറിയ ചെറിയ ആളാ ഇച്ച് ഇണ്ടായിട്ടില്ല കുട്ടികളൊന്നും ഇണ്ടായിട്ടില്ല ഓള് കൊറച്ച് ഇപ്പത്തെ ന്യൂ ജനറേഷൻ
ആഹ് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല അങ്ങൻത്തെ കുട്ട്യാക്ക്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ വകതിരിവ് എൻ.
ആഹ് ഇല്ലല്ലോ ആഹ് ഓളെ വീട്ട്ന്ന് പൊറത്തക്ക് എറങ്ങണത് റോട്ടു മ്മക്കാണ് അത്രക്ക് ചെറിയൊരു പേരെന്നാ ഓളെ കെട്ടി കൊണ്ടന്നക്കണേ പക്ഷെ ഇല്ലാ എന്താണ് ഓളൊരു അഹങ്കാരന്നേനു അറിയോ ആര് ഞങ്ങളെ ഒന്നും കൂട്ടത്തില് കൂടുലേനു എളേച്ചനോട് ഞങ്ങക്ക് ആർക്കും മിണ്ടാൻ പാടില്ലേനു പറഞ്ഞിലേടു ഏതായാലും ലാസ്റ്റ് പിന്നോള് അങ്ങനെ ഒക്കെ പുടിച്ച് വെച്ച് കാണ്ട് ലാസ്റ്റ് ഓള് അതില് മുന്തിയത് കണ്ടേ അങ്ങനെ ഓള് ഓനെ ഇട്ടെറിഞ്ഞ് അങ്ങ് പോയി. ഉം ഇപ്പ വേറെ കെട്ടിച്ചെടി അയ്നെ ഓനെ ഓനെ ഓളെ പഠിപ്പിച്ചു. ഏഹ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് എടുത്തുകാണ്ട് പഠിപ്പിച്ചു അയിന് പത്ത് അറുപതിനായിരം ഉറുപ്യ ആയി. പിന്നെ മൂന്ന് പവൻ്റെ മഹറ്. പിന്നെ ഓനും ഓള് ഉമ്മാൻ്റൊപ്പം നിക്കൂലാ പർഞ്ഞ് വാശി പിടിച്ചിട്ട് ഗൾഫ്ക്ക് പോവാ അവടെ എന്തെലും ജോലി നോക്കാന്ന് പറഞ്ഞാണ്ട് ഓളെ ഉമ്മ രണ്ടാളെയും കൂടി ഓളെ മഹറും പണയം വെപ്പിച്ച് കാണ്ട് പറഞ്ഞ് അയച്ച് അവിടെ ഏതോ ഒരു മുതലാളി ഇണ്ട് അവിടെ ചെന്നാ പണി ഇണ്ട് അവിടെ ചെന്നപ്പോ പണി ഇല്ല ഒന്നുല്ല. ഈ മൂന്ന് മാസത്തിന് മാത്രം പണി എടുത്തുക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഓല് പുതുക്കി ഒന്നും കൊടുക്കാഞ്ഞിട്ട് പിന്നങ്ങ. ട്ടന്നെ പോന്നു രണ്ടാളും.
ഉം.
അയിനാലെ ആ ഇങ്ങട്ട് ഓള് പിന്നെ അവിടെ വന്നോരും. മാസം കഴിഞ്ഞേക്കന്നെ അയ് ഒക്കെ പാടായിട്ട് ഉമ്മ നല്ല ഉമ്മ പറയാത്ത ഉമ്മ ഒന്നല്ലല്ലോ. ൻ്റമ്മ നല്ലോണം പർഞ് ആ ഈറക്കോള് തെറ്റിപ്പോയി ഓനോട് ഓനോട് തെറ്റിപ്പോയി. ക്കാണ് പിന്നെ ഓം ഓള് ന്താ വരും. ഡൈവോഴ്സ് വണെന്നാണ് കേസൊട്ത്ത് ബ ഇൻകാ മഅ്റ്ട്ത്തര്നം ന്നർഞ്ഞ് ഓള് കേസൊട് ത്ത്ക്ക.
ഹൊ എടീ ഇപ്പത്ത കുട്ട്യാൾക്കൊന്നും ഡിവോഴ്സ് ന്ന് പർഞ്ഞ് കൈഞ്ഞാലതൊരു പുത്തരി.
ഓര്ക് ഇക്കര നിക്കുമ്പോ അക്കര പച്ചേണ്. ഒപ്പൊ... സമൂഹ്യ അങ്ങനെയാണ്. എന്താ വെച്ച കഴിഞ്ഞാല്... ഹ. ഇപ്പൊ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ പെണ്ണുങ്ങളുണ്ട്... ദായ്ക്കാണ്. പെണ്ണ
അതാണ്. പെണ്ണുങ്ങ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്തും നടക്കുന്ന ഒരു കാലാണ്. നമ്മളൊന്നും കെട്ടിചീനന്ന് നമ്മള് പെണ്ണുങ്ങൾക്കൊരു വിലയില്ലാത്ത കാലല്ലേ. ആ അത. എന്തുണ്ടേലും സഹിച്ചു നിക്കണംന്നല്ലേന നമ്മുക്കൊക്കെ പറഞ്ഞാന്നീനത്.
ഓര എന്താച്ചാ പറഞ്ഞോട്ടെ. അങ്ങോട്ട് നോ കരുതെ, നിമ പണിടകളുണ്ട്, ഉണ്ട് പഠിച്ചലുണ്ടു... എല്ലാതെ ഇന്നലും ഉണ്ടു, ഇന്നലും ഉണ്ടു.
എന്ത് പറഞ്ഞാലും ഒന്നും പറയാ തിരിച്ചു പറയരുത് ഇതൊക്കെല്ലേ നമുക്ക് പറഞ്ഞത്, ഇപ്പ അങ്ങനെല്ല... മ്മാര് പറഞ്ഞ് കൊടുക്കണതേ എന്തുണ്ടെങ്കിലും തിരി... ച്ച് നാലെണ്ണം അങ്ങട്ടെ തിരിച്ച് പറഞ്ഞലോണ്ടു, കഴിയൂല്ലെങ്കിൽ പെട്ടെന്ന്... പോന്നളോണ്ടൂ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ പറഞ്ഞേക്കണന്നെ വീട്ട്... ഉം.
കൊറേ ആത്മഹത്യ നിരക്കുകൾ കൊറയുണുണ്ട്ട്ടോ. അങ്ങന...
ന്റെ കാലത്തൊക്കെ നമ്മളെ ഞാ നമ്മളത് നല്ല നമ്മളിന് മുന്നള്ളോലെ ന്നെ എന്ത് എടങ്ങാറായിക്കണ്. അപ്പ നമ്മളമ്മാർതൊക്കെ... ട്ടെ, ആ ലപ്പന്നെ നല്ലോനടങ്ങാറായി ജീവിച്ചട്ടല്ലേ, ഇപ്പ... നോന്ന് പറയാന് പെണ്ണുങ്ങൾക്ക് യാതൊരു മ പിന്നെ നമ്മളൊക്കെ അയിനൊന്ന് നമ്മക്ക് പേടെയിനു നോ പറയാനും. ഉം ഉം.
പ എങ്ങട്ടേലും ഒന്നും സ്വന്തം കെട്ടിയ മാപ്പൾണ്ടപ്പക്കാരം എങ്ങട്ടേലും പോ, അത് പോവാൻ...
നക്കണമെങ്കി എത്ര സമയം നമ്മൾ അതിന് നക്കണം.
അപ്പ വീട്ട് പോവാൻന്നെ മാപ്പളാരോടോയിച്ച...
ആഹ, മ്മാനോടോയിക്കണം അതാണ്. മ്മാനോട് ചോയിച്ചപ്പ പറയും പ്പാനോടോ പ്പാനോടോയിച്ച പറയും മ്മാ
ആഹ, എന്നട്ടോല് ചോദിച്ച ആ ചോയിച്ച കഴിഞ്ഞാ ഓൽക്ക് ആദ്യം... ഡേറ്റ് അറിയണം. വന്ന ഡേറ്റ് അറിയണം. മാസം തികഞ്ഞ ക്കണോന്ന് അറിയണം.
ആ അറിയണം. എന്നാ വരാന്ന് അറിയണം.
ആ എന്നാ വരാന്ന അറിയണം. കെട്ടിയമാര് നാട്ടിലുകൂടി ഉണ്ടാവൂല. ഇന്ന് അവസ് വസ്ഥകളെയിര്നി.
ആദ്യൊക്കെ ഞാന അതിന നൊക്കെ നിന്നൊട്തീനിട്ടൊ, ഇപ്പൊ ഞാനും തന്നെ, എളച്ചികളൊക്കെ സ്വന്തഷ്ട.
ഇപ്പ ഇല്യാ, ഇപ്പ എന്താച്ച ആദ്യൊക്കെ ഞമ്മള് പോട്ടെന്ന് ചോദിചീനു.
ആഹ, ഇപ്പൊ ഞാനുംതന്നെ പോവന്നാ പറയുന്നത്. ഉം... കാരണം ഓലൊക്കെ അങ്ങനെ പറയുന്ന്, പിന്നെ ഇൻക്കായിട്ട എന്താപൊ ഞാൻ മാത്ര ഇത്ര അടിമായി നൽക്കണം എന്നുള്ള നിർബന്ധന്നുമല്ല. ഞാനും പറഞ്ഞ് ഞാൻ പോവാണ് ഇന്ന ദിവസം.
വേത്ത് കയറി ഇത്ര ചിഞ്ചുന്റെമേത്ത് കേറാൻ കിട്ടി
കേറൂലല്ലോ, ആഹ, അത്ണ്ടാവൂല. അത് ഇഞ്ഞി ഇഞ്ഞി ഞാനടൻ ആ, ഓക്കേ ഓക്കെ. ശർ.